ഹലോ
ആന് എന്താണ് വിശേഷങ്ങള്
നല്ലത് സുഖം തന്നെ
ഉം
എന്താ പണി
ഒന്നുംല്ല ഇവിടെ ങ്ങനെ ഇരിക്കല്
അയ്ശരി ചായക്കെ കുച്ചോ
ഇല്ല്യ ചായപ്പൊ കുടിക്കാറില്ല
ചൂടൊക്കെ ഓ അത് ങ്ങനെ ആ ചൂടായിട്ട് ചായ
ചായ ഒഴിവാക്കി ഇപ്പ എന്തെങ്കിലും ങ്ങനെ കൊണ്ടന്ന് ജ്യൂസ് ടിച്ചിങ്ങനെ കഴിക്കും പ്പൊ ച ചായ കുടിച്ച ഒന്നൂടെ ചൂട് കൂടും കൂടും ചെയ്യുന്നത്
ആ അതാണ് ഇപ്പൊ ചായ കുടിക്കരുത് ന്നേന്നെ ന്നെ പറയ്ണേ നാട്ടിലൊക്കെ വന്നതാ അത്ര നല്ലതല്ല ശരീര നല്ലതല്ലാന്ന് പറഞ്ഞാണ്ടെ അല്ലേല്ലേ നല്ല ചൂടല്ലേ അയ്ക്ക് ചായേം കൂടി ആവുമ്പോ ഒന്നും കൂടി ശരീരം ചൂട് ണ്ടാവുംന്ന് ഞ്ഞാണ്ടെ ആ
ചൂടാണ്പ്പൊ
ആ നല്ല ചൂ പൊറ്ത്ത്ക്കെറങ്ങാൻ വയ്യ ബ സഹിക്കാൻ കയ്യാത്ത ചൂട്ല്ലേ
ആ ആ ഏത് വറ്റാത്ത കെണറും കൊളും ക്കെ വറ്റും
എല്ലാ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം വറ്റിക്കൊണ്ടിരിക്ക ഇവിടൊക്കെ അധികം വീട്ടിലും വെള്ളല്ല ഇവിടെ കുറവെന്നാണ് പക്ഷെ നല്ലോ പറ്റ കൊറഞ്ഞിട്ടില്ല ഇവിടെ നല്ല കുറഞ്ഞ വോടുണ്ട് തീരെ ഇല്ലാത്ത വീടുകൾണ്ട് ഇപ്പൊ തന്നെ ആ വണ്ടിൽ വെള്ളം വെള്ളം വണ്ടിയില് ടാങ്കിലാക്കി കൊണ്ടന്ന് വീട്ടിലടിക്കലൊടങ്ങീണ് ഉം പൈസക്കടിക്ണ ഇത് തൊടങ്ങിക്ണ് ഇപ്പ തന്നെ
വെള്ളല്ല ഇവിടെപ്പ ഇവിടെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം മാത്രം ഞങ്ങളടെ ഉള്ളൂ
ആ
ഇന്നാ പിന്നെ എടക്കൊന്ന് വെള്ളം തുള്ളി അടിച്ചു കൊണ്ട് അടുപ്പിച്ചു ഇതിന്റെ എടേല് വെള്ളത്തിന് ചെറിയോ ആ ആ ആ ആ ഇപ്പം പിന്നെ ആയി അത് വെക്കേഷൻ അല്ലേ ഇപ്പൊ കു ട്ട്യാളും എല്ലാരും ഉണ്ടാവൂലെ
ക്കക്ക് പിന്നെ മുറ്റത്ത്ക്ക് കളിക്കാനും ഇതിനൊക്കെ എറങ്ങാണെങ്കിലാണ് എടക്കെടക്ക് ഒന്ന് വെള്ളത്തിന്റെ ആവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കളിക്ക്
ആ അവര് മുറ്റത്താണേ മുറ്റത്ത്ന്ന് അകത്ത്ക്ക് പോര്ണ പരിപാടി ഓര്ക്കില്ല മുറ്റത്ത് മണ്ണില് ഇങ്ങനെ കളിക്ക പോയി പോയി കുളിക്ക ഇതെന്നെ ഓല്ക്ക് പണി അയ്ല് പ്പൊ വെള്ളം കുറഞ്ഞതേയ്നി ഒന്നാമത് എല്ലാരും കൂടെ ആയപ്പോ അധികം ചെലവ് വന്നത് അത് ഓര് ഒറ്റക്കാവുമ്പോ പൊ
ത് ആ ഒ ഒര് കൊറച് വെള്ളം മതി ഫുളളും പോയാൽ പിന്നെ വെള്ളം വല്ലാതെ വേണ്ടല്ലോ.
ആ ആ അതാ.
ആ ഇപ്പൊ കളിക്കാനൊന്നും പോവാൻ പറ്റാത്തൊരു വെയിലാണ്.
ഉ ആപ്പൊ കളിക്കാൻ വിടാനും വയ്യാ
പള്ള് പൊള്ളലേൽക്കലും കാര്യങ്ങളും ആയിട്ടേ
ആഹ് ആ ആ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ വെയിൽ കൊള്ളരുത് എന്നാണ് പറഞ്ഞത്
ആഹ അങ്ങനെയാണ് പറഞ്ഞത്
മം വെയില് കാലത്താണ് ഇപ്പൊ പാമ്പു പാമ്പുകൾ വരെ പുറത്ത വന്നതാ ആ ആ എഴജെന്തുക്കള് കൂടിട്ട് ഇപ്പൊ ഇന്നത്തൊക്കെ പത്രത്തി കണ്ടില്ലേ നൂറ്റിട്ട് മരണായി പാമ്പ് കടിഏറ്റണ്ട് പാമ്പുകൾക്ക് വരെ അവരുടെ കൂട്ടില് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പൊ ചൂടിന്റെ ശക്തി കൊണ്ട് ആ കേക്കണില്ലേ
കേക്ക ആ ആ ഇപ്പൊ കേൾക്കണ്ട്
ഉം ഉം പാമ്പുകൾക്ക് വരെ അവരുടെ മാളത്തിൽ നിക്കാൻ വയ്യാ
ഉം സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പുറത്ത് ഇറങ്ങി ഫുള്ള ഡൈലി ഇത് തന്നെയാണ് കേൾ- ഡെയിലി ഉം കടിച്ചു പോയ മറ്റ ചെറിയ കുഞ്ഞുങ്ങളായിട്ടും കളിക്കണ കുഞ്ഞുങ്ങളായിട്ടും വല്യളായിട്ടും ഒക്കെ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു ഇത് മാത്രമേ കേ കേൾക്കാനൊള്ളു വാർ തുറന്നാൽ ഉം ന്യൂസ് ചാനല് ഓൺ ആക്കിയ ഫുൾ താണ് കേൾക്കനു
കാലാവസ്ഥ ആകെ മാറിയ കിടക്കണേ ഇപ്പൊ
ഉം ആകെ മാറിയിരിക്കുന്നു ഇപ്പം സ്ഥലങ്ങൾ അല്ല മഴയുള്ള സ്ഥലങ്ങളും ഉണ്ട് ഇപ്പോ വേനൽമഴ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്
അതെ ഇ മിനിയാന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് പോ ചെറുതായിട്ടൊരു ചാറ്റലുണ്ടായിരുന്നു അവിടെണ്ടായിരുന്ന
ആ ശെരി ഇവിടെ
അത് ശരി
ഉം വാർത്തയിൽ പറയണ്ട് പിന്നെ നാല് ജില്ലകളിൽ എല്ലാം അലെ ഇരുപത്തിഒമ്പപതാം തീയതി മുതൽ മഴയാണ് ഇരുപത്തിമ്പതാം തീയതി മുതൽ ആ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിക്കണ എന്നൊക്കെ പറഞ്ഞു
ആ ആ ആ
ഇല്ല മഴ അത്രക്കും ശക്തായിട്ടാവണം അങ്ങനെ പറയുന്നത്
ആഹ് ആഹ് ആഹ് ഇതിപ്പ ഞാ ആഹ് ആഹ് ഞമ്മള മുങ്ങട്ടൊന്നുല്ല സാധാരണ റ്റപ്പെട്ട ഇടങ്ങളിൽ നിന്ന് പർ പറഞ്ഞാ നമ്മള ഏരിയയിലൊക്കെ ഏകദേശം എത്താറുണ്ട്
സാധാരണ അങ്ങന പറയ്ല്ലുണ്ടല്ലോ വേനൽമയ കിട്ടലുണ്ട് അതേമാതിരി വിഷുവിന്റ അകം പൊറോം മയ അങ്ങനെ ഉം മയെയില്ല ഉം മയെല്ല വയനാട് അവിടെക്ക കെറച്ച് മുന്നെ മയെക്ക കിട്ടി ഇപ്പോ അങ്ങനെപ്പങ്ങാ മഴേണന്നക്ക പറഞ്ഞിട്ടിനു രണ്ടിസം മുന്നേ
പ്പ ഞമ്മക്ക് ഇവടങ്ങ് ഇവടങ്ങോട്ട് മയയില്ലാ. മയക്കാറിങ്ങ് ചെല
ആ മൂടലാണ് ഇന്ന് രാവിലെയൊക്കെ നല്ല മൂടലാണ്. നല്ല മൂടി കടന്ന് നിക്കുന്ന രാവിലെ മുയുവൻ. ആ മൂടല് കൊണ്ട് തന്നെണങ്കിലും വിങ്ങി ഭയങ്കര വിങ്ങലും വെ ചൂടിന്റ വെയിലിന്റ ചൂടില്ലാന്നെള്ളൂ പക്ഷേ വിങ്ങിട്ട് ഭയ് ങ്കര വീങ്ങല് എന്തര് ചൂ ഉ ഒരു ചൂടെട്ത്തിട്ട്ണ്ട് നിക്കാൻ വയ്യാത്തെ
ആഹ് ആഹ് കരണ് കരണ്ടാണെങ്കി അതിലേറെ പോക്കും. കരണ്ട് കരണ്ട് പോയീട്ട് വര്യാ അവര് പറഞ്ഞ് പവർ കട്ടാക്കി ഇനി പവർക്കട്ട് തൊടങ്ങാന്ന ഓല് പറഞ്ഞത്. രാത്രി സമയങ്ങള് പകല് എപ്പ പോയാലു പ്ര അത് ന്നെ. രാത്രി സമയങ്ങളിൽ കെടന്നതിന് ശേഷം
അതാണ് ഒരു ബുദ്ധിമുട്ടതാണ്.
ചെറിയ മക്കളെയും കൊണ്ട് വീട്ടില് കെടന്നൊറങ്ങുമ്പോളെ ആ അവർക്ക് തന്നെന്തോ ഒരു അസുഖത്തിനൊരു കാരണണത് ഒരു കരണ്ടുപോ
ശെര്യാണ് വെയർക്ക് ഇതാവ്മ്പഴേ ഉം പകൽത്ത് തന്നെയാണ് വെയിലത്തായാലും മു റ്റത്തിപ്പോ കളി ക്കാൻ നൊന്നും വിടാനും ഇതിനൊന്നും പാടില്ല. വെയ്‌ല് കൊള്ളലും കാര്യങ്ങളൊക്കെ ശരീര ഇതൊക്കെ പൊള്ളലേൽക്കാനും പെട്ടെന്ന് പൊള്ളലേറ്റപ്പോ രണ്ട് കുട്ടിക ക്ക് ഒരേ പോലെ പൊള്ളലേറ്റിട്ടുണ്ട്. ആഹ് അതേ ചെറിയ കുട്ടികള ചെറിയ കുട്ടികളാകുമ്പോ അ തൊലി അതി ഇത്ണ്ടല്ലോ പെട്ടെന്ന് ചെറിയോൾക്കായിട്ടല്ല വലിയോൾക്കും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഏൽക്കാണേ അപ്പൊ കൂട്
ആ പാലക്കാട് ജില്ലയിലൊക്കെ അതി ശക് തമായ ചൂടാലേ?
ആ അതവിടെ ശക്തമായ ചൂടാണ്. ഞമ്മക്ക് ഞമ്മടെവിടെ സഹിക്കാൻ കയ്യിണില്ല അപ്പൊ അവർക് ക്കങ്ങനെ ആവും ല്ലേ? അവർ എങ്ങനെ സഹിക്കണ്?
പുറത്ത്ക്ക് എറങ്ങാൻ കഴിയാതെയാണ് പ്പൊ അവരൊക്കെ അവിടെ ബുദ്ധിമുട്ടി കഴിയണത്.
ആ നമ്മള ഈ വെയ്ലിലെന്നേ കുട്ടികൾക്ക് പൊള്ളല് ഏൽക്ക്ണ്ട് അ പിന്നെ അവരുടെ അവസ്ഥ പറയണ്ടല്ലോ.
ആഹ് ആഹ്
ആർക്ക് വിളിച്ചാലും എല്ലാരും എല്ലാരാ ആർക്ക് വിളിച്ചാലും എല്ലാരും ഏ
ആ
ആ ആ ആര് ഉള്ളതും വിളിച്ചാലും പറയാൻള്ളേ ചൂടാണ് കെടക്കാൻ കെടന്നോന്ന് ചോയ്ച്ചാല് കെടക്കാൻ കയ്യേണ്ടേ ഉച്ചായാലും രാത്രി കെട ക്കാൻ കയ്യണ്ടേ ചൂടോണ്ട് ചായേം വെള്ളൊന്നും ആരും അല്ല ചായൊന്നും ആരും കുടിക്കണല്ലോ
ചായ വാ ആ ചായ വാണ്ടന്ന് പറ
ആ ഇഞ്ഞി ആര് എങ്ങട്ട് വന്നാലും അങ്ങൻ തന്നെ ആർക്ക്ഞ്ഞി ആര് വന്നാലും അമ്മള് പറയും വൈ വൈകുന്നേരം ആയില്ലേ ചായല്ലേ കുടിക്കണ ടൈമ് വൈകുന്നേരം പോ ആർക്കും ചായ വേണ്ട ഇപ്പൊ എല്ലാർക്കും ജ്യൂസ് വെള്ളം മതി
ആ ആ ആർക്കും ചായ വാണ്ട ചൂട് ഒന്നൂടെ ചുടാ കൂതയാണ്
ചൂടു കൂടാണ് സഹിക്കാൻ പ
അവള് അവിടെ ചായ ഇണ്ടാക്കാറ്ണ്ടോ
ചായ ഇണ്ടാക്കൽല്ല ഇവടെ ഇപ്പ കുടിക്കുന്നല്ലാതെ ഇപ്പ ഇണ്ടാക ഇപ്പാക്ക് കുടിക്കുന്നല്ലാത് ഉം അല്ലാതെ ഞങ്ങളാരും അങ്ങനെ ചായ കുട്ക്കൽ
ആഹ് ശരി
ഇനിക്ക് വെള്ളം തന്നെ ചായല്ലാതെ കയ്യൂൽ ചായല്ലാതെ കയ്യാ ച്ചാളുകളായിനി ഫുള്ള് എപ്പഴും ചായ കുടിക്ക്ണ ആഹ് ഒര് തേനി വൈകുന്നേരം ചായ നിർബന്ധേനി. അങ്ങനെ ശീലിച്ചു പോന്നു.
ചെറ്യേ തണുപ്പിലായാലും വെള്ളം കുട്ച്ച അതൊരാശ്വസണിപ്പോ അല്ലൊം വെള്ളും കുടിക് കു ണം
ഇപ്പൊക്കെ ഇപ്പൊ വെള്ളംങ്ങ വെള്ളം ഇണ്ടാക്കി കുപ്പീലാക്കി വെച്ചക്കാണ് ഇവടെ ന്ന് ത്താതാണ് ഭക്ഷണോന്നും കഴിച്ചിട്ടില്ലാത്തോണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കും- അതാണിപ്പോ വേണ്ടിയേ രണ്ട് ലിറ്ററല്ല മൂ മൂന്ന് ലിറ്ററായി കുടിക്കണം അങ്ങനെയാണ് ഒരു ലിറ്റർ വെള്ളം വിയർത്തെ പോണുണ്ടോ
ആ ആ ആ അതിനെ ഡോക്ടറെ അടുത്ത്ക്ക് ചെന്നാ ഡോക്ടറ്‍ നന്നായിട്ട് വെള്ളം കുടിക്കണേട്ടൊന്ന് പറയാനോ
ആ അത്രക്കും വെയർപ്പാണ് നന്നായിട്ട് വെയർ
ആ വെള്ളം കുടിക്കാതെ കിച്ചണിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും യർത്ത് പോവാണ്
രാവിലെ എണീക്കുമ്പോളേ വിയർത്തൊണ്ട ണീ
ഞ പിന്നെ എങ്ങനെ ആ കഴിക്കന്, ചൂടില്ലാത്ത ഭക്ഷണം - ഭക്ഷണം എപ്പളും കഴിക്കാനാണെങ്കി ചൂടുള്ള ഭക്ഷണം - മതി ചൂടുള്ള ഇപ്പ ചൂടൊന്നും തണുത്തത് മതി ചൂട് ആ തണുത്ത വെള്ളം തണുത്ത ഭക്ഷണം അധികം തണു ചൂടാറിയാലൊക്കെ ബെ ഭയങ്കര ബുദ്ധിമുട്ടാ കഴിക്കാന്
ആ ആ
അതെല്ലാം കാലാവസ്ഥ അങ്ങനെ ഒരിതാ ആ അന്നന്നെ ഒരു പുതില വെള്ളം ഫുള്ള് ഇവിടക്കെ ഫുള്ളൊന്ന് വെള്ളം തലക്കൊരു വെളിച്ചക്കെണ്ടിപ്പോ കുപ്പിലൊഴിച്ചു വെച്ചക്കാ അത് കുപ്പീന്നടുത്ത് കുടിക്കല്ലാതെ അതല്ലാതെ വേറോന്നും വേണ്ട അതാണ് വാണ്ടിയേ
ആഹ ആഹ്
പിന്നെ എന്തൊക്കെ ആ തിളപ്പിച്ചാറി അതാണ് അതാണ് തിളപ്പിച്ചറി തണ- ിച്ചണില് വെള്ളം തണു പുറത്ത് വെച്ച തന്നെ തണുപ്പാവവും ചൂടിലൂടെ കുടിക്കണ്ട ചൂട് തണുപ്പ് കുറച്ച്ുമ്പോ തണുപ്പാവകുംല്ല അപ്പൊ തണുപ്പായിട്ട എടുത്ത് കുടിക്കുക അതാണ് നല്ലല് ശരി കേടില്ല അങ്ങനത്തെ വെള്ളം ഉണ്ടാക്കി ആ വെള്ളത്തി- ത്തി തന്നെ ജ്യൂസായാലും എന്തായാലും അടിച്ചു കുടിക്കുക
ആഹ ആഹ
പിന്നെന്തൊക്കെ
ന്ത നോക്കന്നല്
ആഹ ആഹ എന്നായിക്കോട്ടെ എന്നാ ശരി